ആ പറഞ്ഞോ
ആ കേക്കണില്ലേ
ആ കേക്കാം
ആ എന്തൊക്കെ
ആ നല്ല ഇഷ് വിശേഷം അവിടെന്താണ്ട് വിശേഷം
ഇവിടെന്താ സുഖം
ആ ഉണ്ടന്ന വൈഫ എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫ് ആണോ അതോ
അല്ലെ ല്ല പഠിക്കാണ് പഠിക്ക
ആ ആ
ആ നിങ്ങളെന്താ ചെയ്യണ
ഞൻ ഹൗസ് വൈഫ്‌ ആണ്
ജോബിന് പോണൊണ്ടോ
ഇൻഡ്ലാ വർക് ഒന്നും ചെയ്യുന്നില്ല
ആ ആ
ഉം
എന്താ പ്ര പരിപാടി എന്നിട്ട്
ഒന്നുമല്ല വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിക്കാൻ ഒരുങ്ങുന്നു
ആ ആ ഫുഡൊക്കെ കുക്ക് ചെയ്യാലുണ്ടോ
ആഹ കുക്ക് ചെയ്യാറുണ്ട് ഇന്ന് ഇനി ഉച്ചക്ക് കൊറച്ച് ബിരിയാണി വച്ചു അങ്ങനെ അത് കഴിക്കരാരാത്രി ആ
ആഹ എന്തൊക്കെയ ഉണ്ടാക്കല്
ഞനോ ക്കെ ഉണ്ടാക്കും യൂട്യൂബിലൊക്കെ ഉണ്ട നമക്ക ഉണ്ടാക്കും
ആ
ഉം
ആ ഫു ഫുഡ് കഴിക്കാന് എങ്ങനെ
ഏ
ഫുഡ് കഴിക്കാനൻ ഇഷ്ടമല്ലാതാണോ അതായത് പുറത്തു പോയി എക്സ്പ്ലോർയ്യാനൊക്കെ
ആ പുറത്തു പോയി പല രുചികളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയൊന്നും ഇതായിട്ടൊന്ന പോയി ഇട്ടോന്നുംല്ല പോവുമ്പം അങ്ങനെ കഴിക്കാറുണ്ട്.
ആ ആ അവിടെ അടുത്ത് എങ്ങനെ കാണാനൊക്കെ സ്ഥലങ്ങൾഉണ്ടോ
ആ കാണ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല പാറയൊക്കെ ഉണ്ട് വല്യ ഉം നല്ലണ്ട് മണ്ടയിലൊക്കെ കേയറിപ്പോയി നിന്നാ നല്ല വ്യൂകാണാം
ആ ബീച്ചകളൊക്കെ ഉണ്ടോ
ബീച്ചൊന്നുംഇല്ല അല്ലാതുള്ള സ്ഥലങ്ങളൊക്കാണ് നല്ല
ബീച്ചൊന്നുംഇല്ല ഇല്ല ബീച്ചിലക്കെ കോഴിക്കോട് പോണം
ഞങ്ങക്കും ഇവിടെ കൊറച്ച് ദൂരം പോണം
പോവലുണ്ടോ
ആ വെക്കേഷനൊക്കെ വീട്ടിലൊക്കെ പോയേരുന്നു.
ആ
ആണ് പിന്നെ വേറെന്താണ്. എന്താ ഫുഡൊക്കെ കഴിച്ചാ.
ഇല്ല ഇല്ല കഴിക്കാൻ നിക്കാണ്.
ആ ആ പിന്നെ എന്തൊക്കെയാ കു കുട്ടികളൊക്ക ആ പഠിക്കുവാണന്നു പറഞ്ഞു. ക്കേണ്ട്
വീട്ടില് ഇപ്പിം ഇമ്മീം ഒക്കെ
ആ ആ ഒരാളെ ഉള്ളൂ. അനിയനും അനിയത്തി ഒന്നൂല്ലേ. ആ ആ അനിയനെന്ത് പഠിക്കുന്ന
ആ പഠിക്ക പഠിക്ക
ആ ആ ആ ആ ആ ഒരാൾ ഒമ്പതി പഠിക്കുന്നു ഒരാള് ആറിലും പഠിക്കുന്നു.
ആ
ആ അവര് ഞാൻ ഫോൺ ചെയ്യണോണ്ട് ഇങ്ങോട്ട് മാറി വന്നു ഇപ്പൊ എന്റെ അടുത്ത് വന്നു അലക്കാൻ. നമ്മൾ എന്താ ഫോൺ ചെയ്യാന്ന് പറയുമ്പോ അവർക്ക് ഓരോ ആവശ്യങ്ങളും കൊണ്ട് വരും ചോറ് താ വന്ന് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് മാറി. ആ ഏ ഉറങ്ങുന്ന എപ്പോഴാ പാതിരാത്രിയായാലും ഉറങ്ങൂല. നാളെ അയ്ന് സ്കൂളിൽ പോണ്ടാത്തോണ്ട് ഇനി കേങ്ങേറും
ഉം ടി വി ഒക്കെ കാണാറുണ്ട് അപ്പൊ.
ആ അവിടെ കൊച്ചുങ്ങളവിടന്ന് ടി വി കണ്ടൊണ്ടിരുന്നേ ഇത്.
ആ ഇപ്പ ശനി ഞായറ് ആയോണ്ട് വ റുതാ ഇരിക്കാണല്ലോലെ.
ആ അവര് ആ ആ അവ ര് നമ്മൾ എന്താ ചെന്ന് കാണാൻ ഇരുന്നാ അവര് ഇഷ്ടപ്പെട്ടട്ട് നമ്മൾ പിന്നെ അവിടെ വെല്ലോം പ ക ക ചെറിയ ഒരാട്ടങ്ങളാണ് നമുക്കവിടെ ഇരിക്കാനായിട്ട്. നമ്മക്ക് ഇഷ്ടമുള്ളതൊന്നും അവള് എടത്തില്ല. നമുക്ക് ഇപ്പഴത്തെ കൊറേ ഡാൻസും ഏ
ആ യാത്രയൊക്കെ പോവലുണ്ടോ.
ആ വെക്കേഷനൊക്കെ എല്ലോടൊക്കെ കറങ്ങി തീർത്ത് വന്നു. പിന്നെ പോക്കൊന്നൂല്ല സ്കൂള് തൊറന്നതിന് ശേഷം.
ആ എല്ലാ വെക്കേഷനിലും പോവലുണ്ടോ?
ആ പോവാറുണ്ട്. വെക്കേഷന് പോകുന്ന പോക്കേ ഉള്ളു അല്ലാതെ പിന്നേ പോക്കൊന്നൂ
ആ ഫാമിലിയായിട്ടാ പോവല് അതോ ഫ്രണ്ട്സോ?
ആ ഫ്യാമിലിയായിട്ട് പോ
ആ എവിടെക്കെ പോയിക്കോണു
നമ്മള് മൈസൂർ വയനാട്
ആ സ്റ്റേക്ക് ആക്കാറല്ലോ അല്ലേ
ആ അതെ
ആ
പിന്നെ
അബ്രോഡൊക്കെ പോയിട്ടുണ്ടോ?
എവിടെയാണ്
അബ്രോഡ്.
ഇല്ല പോയിട്ടില്ല.
ആ
ആ മൈസൂർലക്കെ പോയി കർണടക മൈസൂർ
ആ മൈസൂരിലെ പാലസിലൊക്കെ കേക്കാറില്ലേ
ആ വൃന്ദാവൻഗാർഡൻ. ഉം പിന്നെ. വേറെന്താണ് വിശേഷം എന്തുവാ രാത്രി കഴിക്കാനെന്തുവാണ്
കഴിക്കാന് ചോറ് കറി ഒക്കെ ഒണ്ട്
ആ
ഉം ഞാൻ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കണ ഒരു കൂട്ടത്തിലല്ല
ആ അന്തതാ ഡയറ്റിലാണാ
അല്ലല്ല. ഇടക്കൊക്കെ ഒള്ള് കഴിക്കല് ഇടക്കിങ്ങനെ ചപ്പാത്തി അങ്ങനത്തെ ചോറും വല്ലാതെ തിന്നലില്ല രാത്രി.
ആ ആ നല്ല വെയിറ്റുള്ള ആളാണ് ആ ആ
ആ
ഉം ഞാനൊക്കെ സ്കെലറ്റാണ് എത്ര കഴിച്ചാലും നന്നാവില്ല
ആണോ ആ ഞാന് തടിയൊന്നുമില്ല എന്നാലും ജസ്റ്റ് ബോഡിയൊന്ന് മെയിൻറ്റയിൻ ചെയ്യാന് ഇങ്ങനെ ഓവറ് തടി അല്ലേനും
ഉം ഉം ആ
ഉം
ഓ ആ അനുനൊക്കെ പൊന്നോണ്ട്
ആ വല്യ മലയാണോ അതോ ചെറിയ കേറാൻ പറ്റണ അങ്ങനത്തെ മലയാകുല്ലേ
ആഹ മണ്ടെ കേറി നിന്ന എല്ലാം കാണാം. ഒരുപാട് സ്ഥലങ്ങള് കാണാം അയിന്റെ മണ്ടേ ദൂരേക്ക് ഉം പിന്നെ വേറെന്ത് പുഴയൊന്നുല്ല തോടും കുളങ്ങളൊക്കെ ഒണ്ട്
ആണോ ആ ഇവിടെയും പൊഴയൊന്നുല്ല
ഉം ഉം വയലും തോടും ഒക്കെ ഒണ്ട് തോടല്ല കുളവും ചെറിയ അരുവി പോലൊക്കെയൊണ്ട്
ഇവിടെ പിന്നെ അതൊന്നുമില്ല കൊളം തന്നെ ഒള്ളു പൊഴക്കൊക്കെ തന്നെ കുറച്ചങ്ങോട്ട് പോവണം.
ഉം ഉം പിന്നെ
ഉം വേറെന്താ അവിടെയൊക്കെ മീനൊക്കെ കിട്ടാറുണ്ടോ?
ആ ഇപ്പൊ വള്ളം കയറിയതുകൊണ്ട് മഴയായതുകൊണ്ട് മീനൊക്ക കിട്ടലുണ്ട് മഴ അല്ലാത്ത ടൈമില് വല്ലാതെ കിട്ടലില്ല. ഇല്ലാ
ഉം ഇപ്പൊ പൊതുവെ നമ്മളവിടൊക്കെ ട്രോളിങ്ങാണ്. ട്രോളിങ് ന്ന് പറയുന്ന് അതൊണ്ട് മീനിനൊക്കെ വെലയും പഴേതൊക്കെ എടുത്തോണ്ട് വരുന്ന്.
ആ നമ്മളിവിടെ എന്താ കൊറെേ ആൾക്കാരധികം ചൂണ്ടയില് ഇട്ടിട്ടൊക്കെ പോകലുണ്ട്. കൊറെ ആൾക്കാ മുങ്ങിപ്പൊടിക്കലുണ്ട് മഴ പെയ്യുമ്പോ മീൻ കേറും. അല്ലാത്തപ്പോ ഒന്നും ഇണ്ടാവില്ല അധികം വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാാവും ഇപ്പോൾ കുറേ ആൾക്കാർ രാത്രിയും രാവിലെയും ഉച്ചക്കൊക്കെ ഇങ്ങനെ പടിച്ചാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിരിക്കും നല്ല കിട്ടലും ഉണ്ട് എല്ലാർക്കും കി കട്ടലിണ്ട് അധികം മീനുകളൊക്കെ
ആ നമുക്ക ഇവിടെയൊക്കെ തോട്ടു പിന്നെൊക്കെ കിട്ടും പക്ഷേ അത അടുത്തൊരു കൊണ്ടുവരുന്നതാണ് ഭയങ്കര വില ചോദിക്കുന്ന വിലയും കൊടുക്കണം
ആഹ അങ്ങനെ ആ ഇവിടെ ഞങ്ങൾ പോയി പിടിക്കലാണ് അപ്പൊ പിന്നെ കൊഴപ്പില്ല
ഉം ഉം
ഇവിടുന്ന് വീട്ടന്ന് ആൾക്കാര് പോവലുണ്ട് പിടിക്കാന് കൊറ അവിടെ ഫുള് ആൾക്കാരന്നെ ആയിരിക്കും പിടിക്കാൻ ഓലും പിടിച്ചിട്ട് ക്കും വീട്ടിൽ വളർത്തും അങ്ങനെ കുറേ ഒക്കെ ചെയ്യും
ആഹ് ഉഹ ഉഹ
ആ മീന്നാകുമ്പ പിന്നെ വേറെ ടെസ്റ്റ്‌ ആ കറല്ലോ ചിലത് പുഴൽ തന്നെ ഇറങ്ങി പുടിക്കും ഉം ആഹ് ആഹ്
കുരുമുളകക്കെ പുരട്ടി
ആഹ തോട്ടിക്കൂടി ചെറിയ തോട്ട കൂടി തന്നെ വലിയ വല്യ മീനാളായിരിക്കും വരിയാ പിന്നെ എല്ലാരും അറങ്ങും
ആഹ് ഉ ഇവിടെൊക്ക കിട്ടാറുണ്ട് കരിമീന അതൊക്കെ മേടിക്കുമ്പോ അല
ആഹ് അവിടെ കരിമീൻ അങ്ങത്തെ ഒന്നല്ല സാധാ മീനുകളള അങ്ങത്തെ മീന ട്ടില്ലന്നാ കൊറച്ച് വലുതാണെങ്കിലും അങ്ങനത്തെ മീനുകളളൊക്കെ കിട്ടല് ചെറിയ
വിടെ ചലഴക്ക എവിടെന്നേലും ക്കെ വേടിച്ചണ്ടരും എനിക്കത് വൃത്തിയാക്ക എനിക്ക് ഭയങ്ക ഇതണ മെഴുഴ ണ്ട നീ ഭയങ്കര പിറ കോടി പ എടുക്ക അത് മേടിച്ചൊണ്ട വരുമ്പോ എന്നന്ന തന്നെ ഹസ്ബൻഡ് എന്നെ വൃത്തിയാക്കി തേരി
ആഹ് അങ്ങനെയൊക്കെുമ്പ കൊഴപ്പ ഇണ്ടാവൂല്ല
ഉരുട്ടി പരട്ടുന്നത് എന്തരൊക്കെയല്ലോ ചാമ്പലിലൊക്കെ ഇട്ട് ണ്ടല്ലേ ആ അതൊക്കെ പഠിച്ചണ്ട ഇവിടെ തന്നെ പിന്നെ കണ്ട ചേരുമ്പോ ഞാൻ പൊരിച്ചുഡും
ടാ പിന്ന വച്ച് ഉടക്ക
ആഹ് എളുപ്പം അതല ചാമ്പലി ഉരുട്ടണം പിന്നെ അതി തൊടി ഉരിക്കണം എന്ത
ആ അങ്ങനത്തെ മീനാകുമ്പോ ഒന്നും കൂടി നല്ലോണം വൃത്തിയാക്കി
ഉം അമ്പറി കിട്ടീട്ട് പിന്നെ കല്ലിൽ ഒരയ്ക്കണന്ന് എന്തരൊക്കെ വന്നോട്ട കൂടെ കൊണ്ടുവരുന്നാണ്
ആ പുറത്തന്ന് വാങ്ങണ പോലെല്ലല്ലോ നല്ല
ആഹ നല്ല വൃത്തിയാക്കണം അത കറിറായിരിക്കുന്ന മീനൊക്കെ പഠ എനിക്കേ ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാെ
ആഹ ഞാനും കഴിക്കല ഞാൻ പൊറത്തുന്ന് വാങ്ങണതേ ആഹ അങ്ങനെയൊക്കെ ആകുമ്പോ രസാണ്
ഉം പി ചെപ്പോ പൊരിക്കുമ്പോ ഞാൻ ഒരു കഷ്ണം എടുത്താ എന്നന്റെ ഹസ്ബൻഡ് കളിയ അപ്പ നിനക്ക് വേണ്ടന്നല്ല പറഞ്ഞ അയ്യ എന്ന് പറഞ്ഞിട്ട ഇപ്പൊ പരിക്കിക്കുന്നുണ്ട
ആഹ പൊരിച്ചത് കണ്ട
അതില് ചേര ഇണക്കൊക്കെ ഇരിക്കുന്നതേ കാണുമ്പോ എനിക്ക് പിറം കോ ഒരുപ്പരി
ആഹ് ഹഹ
ആഹ്
കണ്ടാ നമുക്ക് കഴിക്കാും തോന്നുന്ന വൃത്തിയാക്കേണ്ട ആ ഒരു റിസ്ക്ാ ആലോചിു നോക്കുമ്പോ കഴിക്കൂല
തോന്നുമ്പ ഒരു ദിസങ്ങാണം ഞാ എടുത്താപ്പറേം നീന്തിന് കഴിക്കുന്നത് നല്ലത് നായിക്ക് പറഞ്ഞിട്ടില്ലന്ന് പറയും. വഴക്ക് പറയും.
ഉം എന്നാ ശെരി ട്ടിലിമ്